ഹലോ ആഹ ആഹ കേക്കണ്ട് കേക്കണ്ട് എന്താർഥ എന്താ സുഖമാണ് കൊഴപ്പൊന്നുമില്ല
ആഹ മഴയണ്ടല്ലേ മഴ തന്നെയാണ് ഇവിടെൊക്കെ രാവിലെ നല്ല മഴ തന്നെയാണ് ഇപ്പ അങ്ങോട്ട് എങ്ങനെയൊന്നും അറിയിൂല എന്താ അവിടെ നല്ല കിളികളാ സൗണ്ട് ഒക്കെ കേൾക്കുന്നേ എൻന്റെ വീട്ടിൽ എന്ത് കിളികളുണ്ടോ
ഇല്ലല്ല അത് പുറത്തുന്നാണ് ഞാനിങ്ങനെ സെറ്റ് ഔട്ടിൽിരിക്കുമ്പോ
ആഹ് ശെരി നല്ല ലവ്ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട് പോലെ അങ്ങെ തോന്ന കേ കേട്ടിട്ട് അങ്ങനെ ആ ശരി എങ്ങനത്തെ മറ്റേ ചെറിയ ചെറിയ കിളികളാ?
കെളികള് സൗണ്ട് കേക്കണ്ട് സാധനത്തിനെ ഇവിടുന്നു കാണ്ല്ലാ
കാണില്ലല്ലേ സൗണ്ട് ഉണ്ട് അതെ അതെ ആ മറ്റേ നമ്മളെ കുരുവിനെ പോലത്തെ ചെറിയ കിളികൾ ഉണ്ടാവുമല്ലോ ചെറുത് ചെറിയത് ആ്അയിന് ഇണ്ടാവും ഇന്നത്തെ സൗണ്ട്. ആ അതെ നല്ല കളറിലൊക്കെ ചെിലരിത് പീലി ഇതൊക്കെ കളറിലൊക്കെ ഉണ്ടാവലുണ്ട് ഇവിടൊക്കെ ഇങ്ങനെ എലമ്മലൊക്കെ വന്നിരിക്കണ കാണാ ഈറ്റേള്. ചെറിയേത് കര നല്ല ചെറിയ സാനാക്കാരം അതിനാണ് ഈ സൗണ്ട് ഉണ്ടാവല്. ഉം ഉം പിന്നെ എന്താണ് ചായൊക്കെ കുടിച്ചാ?
ആഹ് ചായടി കഴിഞ്ഞു.
ആ എന്തായിരുന്നു ചായക്ക്ന്ന്?
ചായക്ക് ദോശയും ചിക്കൻ കറിയും.
ആയിശരി രാവിലെ തന്നെ ചിക്കൻ കറിയ ഒക്കെ ഉണ്ടാക്കോ ഇനി അത് ഇണ്ടാവോ?
തലേന്ന് ഉണ്ടാക്കിക്കണാണ്.
ആ തലേന്നത്തെ രാത്രിയത്തൊക്കെ ഉണ്ടാവൂല്ലേ? അത് രസ രസാണല്ലേ കാര്ണ ആ മീൻ കറിന്റെ ചട്ടില് കൂട്ടിയാട്ട്. ഈ പത്തിരി കുത്തി തിന്ന അതോരെ കോട്ടാട എനിക്കൊക്കെ ഭയങ്കര ഇഷ് ഞാൻ ആ ഉമ്മച്ചീടുത്ത് പോയാ തിന്നണ ഒരു സാധനാണ്. ഓട്ടാട ചൂടോടക്കെ ഓട്ടാടയും പത്തിക്കെ ചൂടോട ഈ മീൻകറീന്റെ അല്ലെ ഈ കോഴിക്കറീന്റെ ഒക്കെ ചട്ടിയിൽ ഇങ്ങനെ തോണ്ടിതിന്നോല്ലോ
ഏ ഹ ഹേ
ആ നല്ല രസ അങ്ങനെ ഞാ കൊറേതിന്ന് ആ ചട്ടീല് ചട് ട്ടീല് പറഞ്ഞാലേ അയില് ഇങ്ങനെ കുത്തി തിന്നു. അതിന്റെ സൈഡിലുള്ള കായക്കെ ഇങ്ങനെ എടുത്തോണ്ട് ചൂടോ പിന്നെ മഴക്കായത് കൊണ്ട് എന്താണ് ഇങ്ങട്ട് തിരുമ്പാള്ളതൊക്കെ അലക്കിയോ?
ഇല്ല ഒന്നും ചെയ്തിട്ടില്ല കുട്ടികൾ സ്കൂൾ പോയിക്ക ഒക്കെ ചെയ്യുള്ളൂ
ആഹ് ചെയ്യുള്ളൂല്ലേ എന്നാലെ നന്നാക്കിയത് അതേമാരിക്ക് ഉണ്ടായിക്കോളൂ കുറച്ചു നേരത്തിന് നല്ല വൃ ത്തിയില്. അവര് വരുന്നരൊക്കെ അത് ശരിയാണ്.
അവിടെ എന്താ കടി?
ഇവിടെ ഇന്ന് ഞാൻ ഇന്നലെ മന്തി ഉണ്ടായിരുന്നു മോന്റെ ബർത്ത്ഡേന് ഇന്നലെ. അപ്പൊ പിന്നെ വീട്ടിന്റെ അനിയ ത്തിയും പിന്നെ എളച്ചന്മാരും നത്തുമാരും അല്ലൊക്കെ വന്നീനി അപ്പ പിന്നെ മന്തി കൊണ്ടരിപ്പിച്ചത്ണ്ടായിനി. അപ്പ അത് റേ കുറച്ച് ഒന്ന് ബാക്കിണ്ട്. അപ്പൊ ഞാന് രാവിലെ തന്നെ അവർക്ക് കൊടുത്തിട്ടില്ല. കാരണം മഴൊക്കല്ലേ പക്ഷെ അപ്പൊ ഇനി മദ്രസ്‌ വിട്ട് വന്നിട്ടത് ചൂടാക്കി വച്ച്ണ് അത് കൊടുക്കാ വിചാരിച്ച്. മഴാത്തയോണ്ട് രാവിലെന്നെ നമ ക്കത് കൊടുക്കുമ്പോ ചെലപ്പോ വയറുവേദനൊക്കായാലേ ദെയ്ക്കൂലല്ലോ അപ്പൊ ഞാന് റെയ്ഞ്ച് പ്രശ് ണണ്ടോ? ഇങ്ങോട്ട് നല്ല ക്ലിയർണ്ടല്ലോ
ആഹ് അവിട്ന്ന് ഇങ്ങട്ട് കേക്കുമ്പോ ഇടക്ക് തപ്പി ആ ഞാൻ റേഞ്ച്ള്ളോട്താ ഇരിക്ക്ണെ
ആ എന്താണാവോ ചെലപ്പോ നല്ല മഴയല്ലെ മഴ പെയ്താലും ഇവിടെ വൈഫൈക്കൊക്കെ ചെറിയത് വരും റേഞ്ചിന്റെ ഇഷ്യു അതെറ്റാണോന്നറീല്ല പിന്നെന്താ അടുത്ത്ങ്ങെളെന്തെങ്കിലും കൃഷികളോ ചെടികളോ എന്തെലൊക്ക്‌
ആ ചെടി കുറച്ചൊക്കെണ്ട് വാങ്ങിക്കൊടുന്ന് വെച്ചത് ക്രിസ്മസ് ട്രീയുണ്ട് പിന്നെ രണ്ട് ചെടി വേറെണ്ട് വാങ്ങിയത് കറ്റാർ വായണ്ട്. തോനസ്ഥലം ക്രിസ്മസ് ട്രീ ഇങ്ങനെ നേ ത്യാ ബേഗ് കൊണ്ടെ
ഏ അത് ശെരി എന്നിട്ടത് വെല്തായീണാ? വലുതായിണോ?
ആ മതി മതി
ഹലോ കേക്ക്ണില്ലേ? കേക്ക്ന്നില്ലാ?
ആഹ അപ്പൊ കേ
ആഹ ചെ ചെലെ ടൈമിലൊരു ഇഷ്യൂ വരുണ്ട്ല്ലേ അപ്പൊ ഈ പിന്നെതുണ്ടല്ലോ ത് നിങ്ങള് ക്രിസ്മസ് ട്രീ പറഞ്ഞില്ലേ അത്ങ്ങനെ നമ്മള് ചെറിയ തൈ ഇതായിട്ടാണോ കിട്ടാ മരം പോലെ
ആഹ് ചെറിയ തൈയ്യിവാങ്ങിയതാ പ്പൊ ഇങ്ങട്ട് വലുതായിട്ട് നീളം വെച്ചിട്ട് കറന്റ് ക ന്റെ കാമ്പിടവിട്ക്കെത്തിക്ക്‌ണു ഉം ഇനിക്കരന്റെര് വന്നാല് ആഹ് കരണ്ടെരോന്നെനിപ്പോ നി
അ വെട്ടുത് കാരണം അവർക്ക് അങ്ങനെ ലേനിമലൊന്നും തൂങ്ങിക്കാരന്നും പറ്റില്ലല്ലോ ഓരോരോ ടൈമിലാണ്ട് വര്ല്ല ഈ മഴൊക്കാകുമ്പോ പ്രത്യേകിച്ചും വെരും വന്ന് നോക്കും ലേ?
ആഹ കറിന്റെര് വന്നാലിപ്പോത് വെട്ടോണാവോ
ആ ഹാ അതെന്നെ അതെന്നെ അതെന്നെ അത് അത്മ്മക്ക് നല്ലോ തട്ടീണോ? ലൈന്മ്മക്ക് നല്ല തട്ടി നി
അയി്മക്ക് തട്ടിട്ടില്ല അയിന്റെ അതേ ഉയരം വന്ന് ക്ക്ണ്
അനിയിപ്പോ എന്താലും വലുതാവൂല്ലോ അതുകൊണ്ടൊരു വെട്ടും വയ്യാലിപ്പൊ അത് നിങ്ങളിങ്ങനെ ഈ സപ്പോട്ട നമ്മൾ റംമ്പൂട്ടാൻ അങ്ങനൊക്കെ തയ്യി വാങ്ങണമാർക്ക് വെച്ചതാ? വാങ്ങി വെച്ചതാ
ആ വാങ്ങി വെച്ചതാണ്
ആണ്ല്ലേ ആഹ ശെരി പിന്നെ അവിടെ അടുത്തടുത്തൊക്കെ വീടൊക്കെണ്ടോ എങ്ങനെ വെള്ളത്തിനക്കെ
ആഹ അ ആ വെള്ളോക്കെണ്ട് വറ്റൂല അടുത്തടുത്ത് വ് ണ്ട് ണ്ട് അപ്പൊ ആ ന്ന് ചോയ്ക്കാണെ എന്തായ് ഫോണിലെന്നാണല്ലോ ന്നെലെ ഉറങ്ങിയിട്ടില്ലേന്നൊക്കെ ചോയ് ക്ക്ണണ്ട്
ആഹാ ആ ഹാ അത്ശെരി അതെല്ലാം ചെയ് പിന്നെ അവിടെതൊക്കെ കിട്ടൊ ചക്ക മാങ്ങൊക്കെ അട്താങ്ങനെ
ആഹ ചക്കമാങ്ങനൊന്നുല്ലവിടെ പെരേന്ന് കൊട്ന്നീനു
ഏ ആ ശരിയയി ശരി ആ പക്ഷെ ഈ പ്രാശ്യം ചക്കയും മാങ്ങൊക്കെ നല്ല ലോണ് കിട്ടീന്വ്ടൊക്കെ വിടെക്കെ എന്റെ വീട്ടിലില്ല വിടെ അട്ത്തട്ത്ത്ന്നൊക്കെ നല്ലോകിട്ടും ഓരവീട്ടിലൊക്കെണ്ട്
എന്റെ വീട്ടന്നൊക്കെ കൊടന്നീനു മാങ്ങോക്കെ നല്ലോണം കൊടന്നക്കണു ഇ കുറേര്ച്ച്ക്ക്‌ണ്
ആഹ ഇന്നല ഇപ്പോ പയഞ്ചക്ക വെട്ടിന പയഞ്ചക്കക്ക് വേറെ ടേസ്റ്റ് ആണല്ലോ ഇ നല്ല മധുരമുള്ള ചക്ക കിട്ടണം പഴചക്ക കട്ടട്ട് കുറായിന ഒക്കെ വരക്കച്ചക്കെ കിട്ടീനേ ആ പയഞ്ചക്ക ശരിയാണ് നല്ല കളറള്ള ഒരു ചക്ക ഉണ്ട് നല്ല മ
ഉം
അ അങ്ങനെ കിട്ടണം അത്ങ്ങനെ എമ്പിയ ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ അതായത് നമ്മള് കൈമല കൊട്ടും ചെയ്യോ അ ഇങ്ങനെ എടു മ്പോത് രസ പഞ്ചക്കെ കൊറേ മുന്നേ നല്ലോണം കഴിച്ചി ഇപ്പൊ ഇന്നലെ പിന്ന ഞൻ നടന്നണ്ട് അപ്പുറത്തെ താത്ത ഒരു കഷ്ണം കൊണ്ടുവന്ന് ഇനി പക്ഷെ ഈ മഴ പെയ്തതിനോട് ഉള്ളില് വെള്ളം ഇതായോണ്ട് കൊണ്ട് അത്ര മധുരമായിട്ട് കിട്ടൂല ചക്കക്കൊന്നു ആ ആ രസംണ്ടാവ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രസം ഉണ്ടാവില്ല പക്ഷെ മാങ്ങക്കെ ഏകദേശം തലിച്ചല്ലോ അല്ലെ കാരണം
മാങ്ങ കൊറ കൊറച്ചൊന്ന് മാങ്ങ ജ്യൂസ് സടിക്കും ഇന്നത്തെ തിന്ന്
അതന്നെ അതന്നെ അത് പച്ചമാങ്ങക്കെ അച്ചാറക്കെട ഉണ്ടായിനോ
ആഹ ചാറൊക്കെ ഇപ്പൊ കഴിഞ്ഞു ആഹ വീട്ടിലിണ്ടായി അപ്പൊ വീട്ടന്ന് കൊടുന്നതന്ന് ഉ
അപ്പൊ ഈ അച്ചാറൊക്കെ എന്താല് മാങ്ങയില ഏതായിട്ടും ഇഷ്ടം
മാങ്ങൽ വെള്ളരി ആ കാ വെള്ള മൂവാണ്ടം
ആ കോമാങ്ങക്ക് കിട്ടും അവിടെ
ആഹ ആ കോമാങ്ങ ഇഷ്ടമാണ് കോമാങ്ങ എന്റെ പരന്ന് കൊറച്ച് കൊടുന്നേനു അല്ല എൻറെ നാത്തൂവിന്റെടന്ന് ഉ
കോ കോമാങ്ങക്കെ എന്താറിയോ പിന്നെ നമുക്ക് എന്താ പറയാ പൊത്താളും രസമാണ് പച്ചക്കും നല്ല കഴിക്കാൻ പറ്റും കാരണം വലിയ പുളിയൊന്നും ഉണ്ടാവലല്ലോ ഇനെ കോമാങ്ങക്ക്
ആഹ
ഉ ആ അതന്നെ പച്ചക്കായലതില് കൊറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് തിന്നാല നല്ല രസ വേറെന്താ അങ്ങനെ പോകുന്നു പിന്നെപ്പം ഇയിപ്പ മക്കള് വരണം സ്കൂളിലേക്കെ പറഞ്ഞേക്കണം അവര് പറഞ്ഞേക്കണതി മുന്നേ ഞാൻ ഓര കൂടെ ഞാനും പണിയെടുക്കും കാരണം ഓരു പോയാലും ഞാൻ ഈ ഫോണായിട്ടരുന്ന പിന്നെ ഞാന് പണിക്ക് ഇറങ്ങാൻ ഭയങ്കര പണി കരം പിന്നെ ചില പ്പം കുറച്ച് ടൈമ കഴിഞ്ഞിട്ട്ക്കരാം ടൈമ പോയത് അറിയാം
ഇക്ക ഫോണ് ക ഇക്ക ഫോണ് കിട്ടൂരായി ക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടി ക്ലാസ്സിന് പോകുമ്പോ കൊണ്ടാവും അപ്പൊ ഫോണ് രാത്രിയേ കിട്ടുള്ളൂ
ആ അപ്പൊ എന്ത് ക്ലാസ് ആണത് ട്യൂഷനാ
അക്കൗണ്ടിംഗ
ആ അക്കൗണ്ടിങ് അപ്പൊ പിന്നെ ഓരോ കയ്യിലാവും ഫോണല്ലേ
ആ് അപ്പൊ പിന്നെ വിളിക്കാം മോളാണ് നാല പെൺകുട്ടികളാണ്
ആഹ് നാല് പൊങ്കിട്ടള ആ അത് ശെരി അപ്പം ഓര് അക്കൗണ്ടിനെ പഠി ക്കാൻ പോകണല്ലേ വർക്കി പോണോ
പഠിക്കാൻ പോവാണ് ആ പഠിക്കാൻ പോവുവാണ് അയിന്റെ കൂടെ കടേല് നക്കണ്ട് കേക്കും കടേല്
ഏ അത് ശെരി അത് ശെരി ആ അപ്പം പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ടാണ എടുത്തത്
ആഹ പ്ലസ് ടു കഴിഞ്ഞിട്ട് ആ
ആഹ് എന്ത് കടയില നക്കണ്ടരുന്ന കേക്കിന്റെ
ആഹ് കേക്കിന്റെ അവിടെ പേ കേക്ക് പേരെഴുതാൻ കേക്ക് ഇണ്ടാക്കൂല കേക്കിന്മെ പേര് എഴുതാന്
ആഹ് എഴുതി കൊടുക്കാനിലെ ആ ന്നാലും സൈഡ് കൂടെ എന്തെങ്കിലും ഇൻകം അവൊല്ലോ പഠി പ്പിന്റെ ഇടേകൂടെ അത് ശരിയാണ് ന്നാലും നമ്മളെ ചെറിയ ആവശ്യത്തിനൊക്കെ കിട്ടൊല്ലോ അല്ല വീട്ടിലിരിട്ട് ഇപ്പ വല്യ നമ്മളിപ്പോ കോഴ്സ് കഴിഞ്ഞിപ്പോ എപ്പളാ ക്ലാസ് തുടങ്ങലൊക്കെ ഇപ്പൊ രാവിലെ മുതൽ ഈവനിങ് വരെ ഉണ്ടോ
ക്ലാസ് ഉച്ച വരെ ഉച്ചക്ക് ശേഷം കടയിൽ പോവും
ആ അവിടെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവര് എ
ഓല് അവിടെ അക്കൗണ്ടിങ്ങിനോ അക്കൗണ്ടിങ്ങിന് ഇരുപത്തിരണ്ടേ അഞ്ഞൂറ്
ഇരുപത്തിരണ്ട് അഞ്ഞൂറ് എത്ര ആറ് മാസാണോ കോഴ്സ് അല്ല നാലാസോ ഒരു വർഷത്തിന് ഇരുപത്തിരണ്ട് അഞ്ഞൂറാള്ളെ
ഉം ഉം അത് നമുക്ക് ഇഷ്ടല്ല മാരി പഠിച്ച് ഇറങ്ങ ആ അതാണ് നമ്മൾ ചെല്ല്ണിന അനുസരിച്ചിട്ടാണ്
ആഹ് ശ് ശരി അക്കൗണ്ടിങ്ങ് ടാലിഒക്കെ എടുക്കുയാണെങ്കി നമുക്ക് നാപ്പതിനായിരം രൂപയക്കെ വേണം ഞങ്ങളെ ഇവിടൊക്കെ ഒരു ആറ് മാസ ത്തെ കോഴ്സാ അവിടെ അവരു ഒരു പ്ലേസ്മെന്റ ഒക്കെ പറയും കേറുന്ന ടൈമിൽ അങ്ങനെ പ്ലെസ് മെന്റലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി ഒലെന്നെ ഉറപ്പാക്കി തരുന്നൊക്കെള്ളെ പിന്നെ അവള് പഠിപ്പ് നാല് മാസം കഴിഞ്ഞ് ഇപ്പൊ കല്യാണം കഴിഞെന്റെ ശേഷം പഠിക്കാൻ പോയതാ ഒരു കുട്ടിയായന്റെഷം അങ്ങനെ പഠിച്ചയ്ന് ശേഷം നാല് മാസം ഓള് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചറങ്ങി പിന്നെ ഇന്റർവ്യൂയില് കിട്ടില പക്ഷെ പ്ലേസ്മെന്റ് പിന്നെ ഒരു പാ നമ്മള് അഡ്മിഷൻടുക്കുന്ന ടൈമില് അങ്ങനെക്കെ പറഞ്ഞു പിന്നെ പ്ലൈസ്മെന്റോന്നും ഒരു ജോബ് റെഡിയാക്കി കൊടുക്കേ അങ്ങന ഒന്നും ഉണ്ടായില്ല ഏതുല്ല പക്ഷെ നമ്മൾ ഇന്റർവ്യു അറ്റന്റ് ചെയ്തത് റെഡി ആവണല്ലോ അഹ് ഏത് പ്ലേസ്മെന്റിലായാലും ഇന്റർവ്യൂ നമുക്ക് കിയാല് മാത്രം അത്ര ഒരു അവിടെ റെഡി ആക്കി തരൊ ള്ളൂ അപ്പൊ ഇന്റർവ്യൂൽ കിട്ടല് നമ്മളെ അടുത്തുള്ള കൈവാ അ നമ്മള് പഠിച്ചതും നമ്മളെ സംസാരും ഇതിനനുസരിച്ചൊക്കെണ്ടാവും ഇന്റർവ്യൂല് കിട്ടല്
ഉം
സെലക്ട് ചെയ്താൽ മാത്രമേ പിന്നെ മ്മക്ക് ഇത്ണ്ടാവൊ ള്ളു
എന്താ ഓരോരോ ഭാഗ്യം പോലെ ഇരിക്കും ഉം
അതന്നെ ആഹ് പിന്നെന്ന് പറഞ്ഞാല് ഇപ്പം ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ജോലി വേണല്ലോ കാരണം പണ്ടത്തെ പോലെന്ന്‌ പെട്ടെന്ന് കെട്ടി ച്ച്ട്ണ സമ്പ്രദായൊന്നുല്ലല്ലോ ഇപ്പോ പേരന്റസിനും അറിയാത് പടനോക്കെ പറഞ്ഞാ പത്ത് പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ മക്കളെ കെട്ടിച്ച് പിന്നെ പിറ്റെത്തെ കൊല്ലാകുമ്പോഴേയ്ക്ക് ത വയറ്റിലായി പിന്നെ ആ ഭാരം മുഴുവനും ഈ മക്കള് ഈ ചെറിയ പ്രായത്തില് ഏൽക്കാ
ആഹ് ഉം ശരിന്നാ വേറെ ഒന്നുല്ലല്ലോ ഉം ആഹ് ആയിക്കോട്ടെ
ഉം ശരി